ഹലോ ആഹ് കേൾക്കുന്നില്ലേ ഹലോ.
ആഹ് ഉണ്ട് ചേചി.
കേൾക്കുന്നില്ലേ ആഹ് ആഹ് എന്താ ചെയ്യുന്നേ
നുണ്ട്ചേച്ചി ഞാനിപ്പോ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. ഫുഡ് അല്ല അല്ല അല്ല.
ആഹ് എന്താ ജോലി ആണോ എന്താ ജോലി
ജോലി ഡ ആഹ് ഡാ ഡാറ്റ എൻട്രി.
ആഹ് ആഹ് ആഹ് വേറെ എന്തൊക്കെ പഠിച്ചത്പ്പം.
ആഹ് അഹ്
ഉം
ഇച്ചത്.
ആണോ ആഹ് ആഹ് ഞാനും അക്കൗണ്ടിങ്ങാരുന്നു ആഹ്. ഞ ബി കോമായിരുന്നു.
ആഹ് ഹാ ഹാ എന്നിട്ട് ഇപ്പോ ആഹ് വർക്ക് ചെയ്യവാണോ
ആഹ് ആഹ് ഞാന് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ. കിടക്കോഫീസിൽ വർക്ക് ചെയ്യ്ന്ന്ണ്ടാരുന്നു പിന്നെ ഒരു ഫിനാൻസ- ജും കേറീണ്ടുണ്ടാർന്നു പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പിന്നെ ഇപ്പ ചെയ്യുന്നില്ല.
ആഹ് ആഹ് ആഹ് അപ്പൊ ഡ്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുവാണല്ലേ?
ആഹ ഇബ അവര് ഇപ്പ ചെറിയ കുട്ടികളാണ് അപ്പോ. നടക്കും പക്ഷേ പോകാൻ പറ്റില്ല അപ്പൊ പിന്നെ കുറച്ചും കൂടി ഒരായിട്ട്. എവിടേലും നോക്കാന്ന് വെച്ചിട്ടാണ് ഉം അഹ്
കണ്ടിനൂ ചെയ്യാന്ന് വിചാരിച്ചിട്ടാ അല്ലേ
ആഹ് അതെ അതെ ഉം വേറെ ജോ ജോലിന്നും നോക്കില്ലേ രണ്ടാള്.
രണ്ടാള് ആഹാ ഉണ്ടേച്ചി നോക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ. ആഹ് വൺ ഇയർ ആയി ഇപ്പൊ.
ആണ്.
അടുത്ത സ്ഥലത്ത് നോക്കുന്നുണ്ട് പക്ഷെ എവിടെ ഒന്ന് പുറത്തേക്ക് പോകാനാണ് നോക്കുന്നേ. ഓ എവിടെയാണ്ങ്ങ് സെറ്റ് ആയിട്ടില്ല അന്വേഷിക്കുന്നുണ്ട്. ആ പിന്നൊരു പേടി എങ്ങാനും. പെട്ടാലോന്നുള്ളൊരു പേടി പൈസ കൊടുത്തിട്ട്. ആ ആഹ് അതോണ്ട് പിന്നെ ഞാനിവിടെ ആദ്യം വന്നപ്പോ ഈ കൺസൾട്ടൻസിയിലാണെ നിന്നത്
ആഹ് ആ
അപ്പോ അതിന്റെ ഇതെനിക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് കൊർ ച്ചൂടെ ഒരു പേടി കൂടുതലാ
അ അ ആ ആ എൻ്റെ ബ്രദറിനും ഇങ്ങനെ തന്നെ പറ്റിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പൈസ കൊടുത്തിട്ട് ആഹ്
ആ ഞാനൊരു ഒരു മാസത്തോളം ആ ഒരു മാസ ത്തോളം എങ്ങനെയൊക്കെയോ വർക്ക് ചെയ്തു പിന്നെ മനസ്സ് അനുവദിക്കുന്നില്ല അങ്ങനെ. ചെയ്യാം ആപ്പ് അപ്പ പിന്നെ അവിടന്ന് എറങ്ങി വേറെ അന്വേഷിച്ചു കൊറെ നാള് ഒരു മാസത്തോളം ഇവിടു തന്നെ നിന്നു വീട്ടി പറഞ്ഞില്ല ആ ഇവിട തന്നെ നിന്നു എന്നിട്ട് പിന്നെ അങ്ങനെ പി ജിയില് നിന്ന് പിന്ന ആ ഒരു മാസത്തെ സാലറി ഉള്ളോണ്ട് അങ്ങനെ നിന്ന് ജോലി കണ്ടുപിടിച്ചു
ആഹ്
പിന്നെ ഇപ്പോ കംമ്പനിൽ എത്തിട്ട് ആ ഇന്ന് വൺ ഇയർ ആയി ഇന്നത്തെ ദിവസം വൺ ഇയർ ആയി പത്തൊമ്പതാം തീയതി ഇന്ന് കറക്റ്റ് വൺ ഇയറ് ഇന്ന് വന്ന് ജോയിൻ ചെയ് പിന്ന എല്ലാ ലെറ്ററും എല്ലാം തന്നു ഓഫർ ലെറ്റർ വന്നു പിന്നെ ആ നാളെ ജോയിൻ ചെയ്യ അങ്ങനത്തെ രീതിയിലായി അങ്ങനെയായിരുന്ന് വണ്ണിയറായി ഇവിടെ വന്നിട്ട്
ആഹ് ആ ആ വീട്ടില് വേറാര ഒള്ളത്
വീട്ടില് അമ്മ പപ്പ ചേച്ചിയൊണ്ട് ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞു അപ്പൊരു ഒരു വയസ്സായൊരു കൊച്ചുണ്ട്
കുട്ടിയുണ്ട് ആ ആ അപ്പൊ വെക്കേഷനൊക്കെ ആയപ്പോ ചേച്ചി വന്ന്ണ്ടായോ ആ വെക്കേഷൻ ഫുള്ള് കൊ ച്ച് ചെറുതാള്ളോ അല്ലേ
ഓ ആ കുഞ്ഞല്ലേ
വെരാറില്ലേ ചേച്ചി വെരാറില്ലേ
ചേച്ചി ഇങ്ങോട്ടേക്ക് വരാറില്ല അവൾക്ക് എന്തോ ചേച്ചി നേഴ്സിണ് പഠിച്ചെ നേഴ്സ് സിങ് അപ്പോ ഇവിടെ എന്തോ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിട്ടിങ്ങോട്ട് വന്നിട്ടുണ്ടായിര്ന്നു
ആ എന്താ ദൂരെ ആണോ കല്യാണം കഴിച്ചേക്കുന്നേ മാരേജൊക്കെ
അല്ലല്ലല്ല നമ്മള് അല്ലല്ല നമ്മളവിട തന്നെ വീടിന്റെ അടുത്തന്നെ
അടുത്തന്നെയാണ് ആഹാ
അടുത്തന്ന് പറഞ്ഞ ആ രണ്ട് നാലഞ്ച് വീട്
ആ ആ നോക്കുന്നൊണ്ട് ആ ആ എന്റെ വീടിന്റെ വീടൊക്കെ ആയിട്ടും അത്ര അ അത്രോം ഇല്ലാന്ന് തോന്ന്ണ് മൂന്നാല് കിലോമീറ്റ് നാല് കിലോമീറ്ററൊക്കെ ഇണ്ടാവുള്ളായിരിക്കും സ്വന്തം വീടായിട്ട്
ആഹ് പിന്ന ആഹ് പിന്നവള് അവരെല്ലാം ഷിഫ്റ്റായി ഇപ്പോ ഒര് കൊറച്ചൊരു രണ്ട് മൂന്നാഴ്ച്ചയായി അവര് ഷിഫ്റ്റായിട്ട് കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ആയി ആ അളിയനവിടെയാണ് ജോലി ഇതൊക്കെയുള്ള അപ്പൊ അങ്ങോട്ടേക്ക് ഷിഫ്റ്റായി അവര്
ആ ചേച്ചി ജോലി ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ നേഴ്സിങ് പഠിച്ചിട്ട് ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ
ഓ ചെയ്തു ചെയ്തു ചെയ്തു ഓ ഇപ്പൊ കൊച്ചായപ്പോ നിർത്തിയത
ആഹ് ഇനിപ്പോ പൊർത്തേക്ക് പോകാനെങാനും നോക്കുന്ന്ണ്ടോ ചേച്ചി
ആഹ് എഴുതീട്ടുണ്ടായിര്ന്നു വൊയിറ്റി ഐ എൽ ടി എക്ക എട്ടീട്ടുണ്ടായിര്ന്നു അനത്ത് കിട്ടി പിന്നെ അവക്ക് അയിനാത്ത് പിന്നെ ആ ഒരു കൺട്രിയിലേക്ക് പോവാൻ ആൾക്ക് താല്പര്യല്ല അയി ഒരു രണ്ടോ മൂന്നോ മാർക്കറ്റ് ഒരു പോയിന്റിന്റെ വ്യത്യാസം കൊറവാന്ന് പറഞ്ഞു
ആണോ ആഹ് ആഹ്
അപ്പൊ പിന്നെഹ് ആ അത് പിന്നെ ആ രണ്ട് പേപ്പറെഴുതി ഇതാക്കാൻ വേണ്ടിട്ടാവള് നോക്കുന്നെ
ആഹ് ആഹ്
ആഹ്
പിന്നെ ആ വേറെന്തൊക്കെണ്ട് ചോറ് ഫുഡ് ചോറ് കഴിച്ചോ
ആഹ് ചോറ് കഴിച്ചു കഴിച്ചു ആ കഴിച്ചു കഴിച്ചു ചേച്ചി കഴിച്ചോ ആഹ് എന്താ സ്പെഷ്യൽന്
സ്പെഷലൊന്നുല്ല ആ മീൻ വേറൊന്നും ഉണ്ടായിരുന്നില്ല ചോറും മീനായിരുന്നു ആഹ് ആഹ് ആഹ്
ആ എന്ത് മീന ഇപ്പ മീനൊക്കെ കിട്ടുന്നുണ്ടോ മഴയൊക്കെയല്ലേ
ആ മീൻ ഇവിടെ കിട്ടാറില്ല കൊറേ ആയി വേടിച്ചിട്ട് അപ്പൊ ഇന്ന് കൊറേ നാളായ കാരണോണ്ട് ങ്ങനെ കുട്ടികൾക്കായാലും എടക്കൊക്കെ മീന് കഴിക്കാൻ ഇഷ്ടാണ് പ്പാങ്ങനെ അവക്ക് ചോറുണ്ണാൻ മടിയായി തൊടങ്ങി കുറേനാളില്ലാതെയിക്കഴിഞ്ഞപപ്പോ അപ്പൊ കൊറച്ച് മെഡിസിനാണ് നമുക്ക് കിട്ടണ മീനുകളൊന്നും അല്ല കിട്ടാ കിട്ടിയേക്കുന്നേ അത്ര വലിയ താല്പര്യം ര്യൊന്നും അവർക്കുല്ല പിന്നെ ഇത്തിരി ചോറുണ്ണട്ടെന്ന് വെച്ചിട്ട് മേടിച്ചതാണ് നമുക്ക് സ്ഥിരം കിട്ട്ണ മീനുകളൊന്നും അല്ലാതെ അവർക്ക് കഴിക്കാനും കൊറച്ചൊക്കെ മടിയൊക്കെ ആയിരിക്കാം
ആഹ് അതെ അതെ അതെ
ആഹ് വേറെന്താണ് ഉം ആഹ് പപ്പയ്ക്കെന്താ ജോലി പപ്പയ്ക്ക്
പപ്പക്ക് ഓൾഡ് ഡ്രൈവറാ പപ്പ ഡ്രൈവറാ
ഡ്രൈവറാണോ ആഹ് എന്ത് വണ്ടിയാ ഓടിക്കുന്ന് ഓട്ടോ ഉം ആഹ് എന്റെ ഹസ്ബൻ്റ് വർക്ക്ഷോപ്പാണ് വണ്ടീടെ ഇലക്ട്രിക്ക് വർക്ക്ഷോപ്പ് ആ നാട്ടി തന്നെ
ആഹ് അതെയോ
അഹ് അഹ് ആഹ്
ഉം ഇനിയിപ്പോ കെടക്കാൻ ടൈമായിട്ടുണ്ടാവും അല്ലേഹ്
ഏയ് കെടക്കുന്നത് വൈകിയാ കിടക്കൂള്ളൂ പിന്നിപ്പ നാളെ കുട്ട്യൾക്ക് ക്ലാസ്സൊന്നുല്ലല്ലോ അപ്പൊ അവര് ഒന്നും കൂടെ കെടക്കാൻ വേണ്ടി വൈകും അല്ലേലും അവര് വൈകിയേ കെടക്കൊള്ളൂ
ആഹ് എത്രയ എത്രേലാ പഠിക്ക്ണെ
ഒരാളൊന്നിലും ഒരാള് യു കെ ജി ചെറിയ കുട്ടികളാ ആഹ് ആഹ് ആഹ്
അങ്ങനെ ഇപ്പൊ ക്ലാസൊക്കെ തൊടങ്ങിയോണ്ട് അയിന്റെ തിരക്കായിരിക്കില്ലേ ഭക്ഷണൊക്കെഹ്
ആ ക്ലാസ്സ് ഇനിയിപ്പ ആ ഒരുവിദൊക്കെ പഠിക്കാനൊക്കെ കൊടുത്തൊടങ്ങി ഇന്നിപ്പോ ഈ ആഴ്ച തൊട്ട് പിന്നെ ഒരുവിതൊക്കെ പഠിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇത്ര അത്ര കൊടുക്കൂല്ലാരുന്നു ഇനി കൊറേ ഹോംവർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അസൈൻമെന്റക്കെ
ആഹ് ഇരുത്തി പഠിപ്പിക്കണം അല്ലേഹ്
ആ ഐവ ഐ സി ഐ സി ആണ് സിലബസ് പിന്നെ പഠിക്കാനും കൊറെണ്ട് ഉം ആദ്യം നമ്മള് പഠിച്ച പോലൊന്നും അല്ലല്ലോ ആ ആദ്യൊക്കെ നമുക്കത്ര വല്യ ബുക്കുകള്ല്ല ഇവർക്ക്പ്പോ ഒന്നാം ക്ലാസൊട്ടെ ഹിന്ദിയും
പ്പൊന്നാം ക്ലാസായിട്ട് നമ്മള് ഹ് പണ്ടി
ആഹ്
ഇപ്പോ ബുക്കുകളന്നെ കൊറെയൊണ്ട്
ആ നമുക്ക് തന്നെ ചെലപ്പോ വെഷമം തോന്നി ഇത്ങ്ങൾക്ക് അതിനുള്ള വെയിറ്റ് എടുക്കാൻ തന്നെ പറ്റില്ല ബ്യാഗിന്റെ വെയ്റ്റേ
ആഹ് ചൊമന്നോണ്ട് പോവണ്ടേ
ൻ്റെ എല്ലാ ബുക്കും കൊടുത്ത് വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചൊക്കെ അവിടെ വയ്ക്കും ഹോം വർക്കായിട്ടൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്
ആഹ് ആഹ് അങ്ങനെ വെ ച്ചിട്ട് വരാലോ നമുക്കിപ്പോ ഹോം വർക്കും പിന്നെ പഠിക്കാനുള്ളതും മാത്രം എടുത്തിട്ട് വരാല്ലോ
ആഹ് അവർക്ക് അങ്ങനെ ഒരുവിധം ഒക്കെ അവിടെ തന്നെ വയ്ക്കും ബാക്കിയെ കൊടു വിടും അങ്ങനെയാണ് ഈ കെ ജി സെക്ഷനിലൊക്കെ അങ്ങനെയാണ് ബാക്കി ഒന്നാം ക്ലാസ് തൊട്ട് ബുക്കുകൾ ഒരുവിധൊക്കെ തും കൊണ്ട് പോണം
ആഹ് ഇപ്പോഴും മറ്റേ ഇതുണ്ടാവും വർക്ക് ഉണ്ടാവുമല്ലോ അല്ലേ
ക്ക് ഒക്കെ ഉണ്ടാവും ഉം
ആഹ് ആഹ്
ആഹ് പിന്നപ്പ ശനിയും ഞായറും കിട്ടുമ്പോ അവര് പഠിക്കാനും കൂടുതൽ കൊടുത്തുണ്ടാവും അപ്പോൾ ഒരുവിതം ബുക്കെല്ലാം ഇന്ന് കൊണ്ട് വന്നുണ്ടായിരുന്നു
ആഹ് ആഹ് അയ്നുഷം രണ്ടു ദിവസം ലീവ് അല്ലേ പോ പിന്നെ എന്താണെങ്കിലും അവര് കൊടുത്തുവിടും ഉം
ആഹ്
ഏഹ് ചിലപ്പോ നമ്മക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ നമ്മക്ക് തന്നെ അറിയുണ്ടാവില്ലല്ലേ കുറച്ചൊക്കെ
ആഹ് ഇവരെ പഠിപ്പിക്കുമ്പോഴാണ് നമ്മള് കൊറയൊക്കെ നമ്മള് പഠിക്കുന്നത് കാരണം നമ്മള് അന്നൊന്നും പഠിക്കാതെ കൊറെ കാര്യ ഇപ്പൊ കഴ്സീവിലൊക്കെ എഴുതണോല്ലോ അപ്പൊ കഴ്സീവിൽ ഒക് എനിക്കറിയാം ഞാനൊന്നും എങ്ങനെ എഴുതിയിട്ടില്ല കഴ്‌സീവ് ലെറ്ററിൽ അങ്ങനെയൊന്നും നമ്മൾ ചെറിയ ചില വാ അക്ഷരങ്ങള് ഇങ്ങനെ ലെറ്റേഴ്‌സ് ഒക്കെ ഇങ്ങനെ എഴുതുന്ന് അല്ലാതെ ഫുള്ളായിട്ട് കഴ്‌സീവിലൊന്നും എഴുതാറില്ലായിരുന്നു
നമ്മളാകെ രണ്ട് വര കോപ്പിയും നാലുവര കോപ്പി അതു മാത്രേ നമുക്ക് അറിയൂ
പക്ഷെ ഇവരൊക്കന്ന് വെച്ചാ കഴ്‌സീവിൽ എഴുതണം
ആഹ് അതിനാത്ത് അതിനാത്തെന്താ മോർമലയിട്ട് എഴുതാ കൂട്ടക്ഷരം മറ്റേതു
ആഹ് ആഹ്
അത്രല്ലേ നമുക്ക് ഉണ്ടായിരുന്നുള്ളു അത് എപ്പോഴാ വന്നേ അഞ്ചിലോ ആറിലോ മറ്റോ പഠിക്കുമ്പോളാണ് നമ്മള് തുടങ്ങിയത്
ഇവർക്ക് പിന്നെ എഴുതികോളണന്നുണ്ട് ട് ഇവര് എഴുതുണ്ട്ട്ടോ പെട്ടെന്ന് പിള്ളേർ പഠിക്കണൊക്കെ ഉണ്ട് എന്നാ ഇപ്പോഴത്തെ പിള്ളേര് ഒന്ന് പെട്ടെന്ന് അവര് കിട്ടും
ആഹ് ക്യാച്ച് ചെയ്യുന്നുണ്ട് കാര്യങ്ങള് ക്യാച്ച് ചെയ്യാനും പിന്നെ ടീച്ചർമാർ അത്രയ്ക്കും ടാലൻ്റിട് ആയിട്ടാണ് അവര് പഠപ്പിക്കുന്നത് ആഹ് ഒരു
ആഹ് അവർക്കൊരു അവർക്കൊരു മെത്തേഡ് ഉണ്ട് അത് നമ്മ നമ്മള് അവർക്ക് മാക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അവർക്കത് അങ്ങട് മനസ്സിലാവൂല്ല അപ്പൊ അവർക്ക് മൊത്തം കൺഫ്യൂഷനാകും നമ്മള് പറഞ്ഞു കൊടുക്കണതും ടീച്ചറ് പറഞ്ഞു കൊടുക്കുന്നതുംമായിട്ട് പക്ഷെ അല്ല അവര് ആവുമ്പോ കുഴപ്പമില്ല ആഹ് ടീച്ചർമാര് ഓരോ മെത്തേഡ് പറഞ്ഞു കൊടുത്തിണ്ടാവും
ആഹ്
അപ്പൊ അതിലാണേറെ പ്രശ്നമില്ല നമ്മ അപ്പൊ അവര് തന്നെ പറയും നിങ്ങള് വീട്ടിൽ പഠിപ്പിക്കണ്ട ഞങ്ങ പഠിപ്പിച്ചോളാന്ന് അല്ലെങ്കി കൊള്ളതും കൂടി ഇല്ലാതെ ആവും
ആഹ് പിള്ളേർക്കും മനസ്സിലാവയില്ല രണ്ടും കൂട ആയിട്ട്
മാക്സിനാണാ പ്രശ്നം വരുന്നത് മാക്സിന് അവർക്കു ഓരേ സ്റ്റെപ്പായിട്ട് ആണ് ഇപ്പൊ അഡീഷൻ ഒക്കെ ആരും പറയ ഏഹ് പറഞ്ഞു കൊടുക്കണത് അവർക്കൊരു സ്റ്റെപ്പ് ഉണ്ടാവും അതനുസരിച്ചേ പറഞ്ഞു കൊടുക്കുള്ളൂ അങ്ങനെ ഉം പിന്നെ സ്പെല്ലിങ്ങുകളൊന്നും പഠിക്കാൻ വലിയ പ്രശ്നം മൂത്ത ആൾക്ക് അങ്ങനെ ഇല്ല ഒക്കെ പോല ഇതങ്ങ്കിട്ടുവായിരുന്നു കൊഴപ്പൊന്നും ഉണ്ടായില്ല
ആഹ് അത് ഡെയിലി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ
ആഹ് പക്ഷെ ഇളയ ആക്കടെ കാര്യം എങ്ങനെയാ എന്ന് അറിയാാൻ പാടില്ല പഠിപ്പിച്ച് തുടങ്ങണേ ഉള്ളു സ്പെല്ലിങ്ലേകൊന്നും വന്നിരുന്നില്ല ഇനി ഈ വർഷം തൊട്ട എങ്ങനെയാണോ ആവോ അറിയാൻ പാടില്ല
ആഹ് നല്ല അതൊക്കെ ടീച്ചേഴ്സ്മാര് നോക്കിക്കോളും ഓ ആ അവര്അയ്‌ന്റെ ആ ട്രിക്കിൽ അങ്ങെനെ അവര് പഠിപ്പിച്ച് എടുക്കുവല്ലോ
ആ ഇവരുടെ സ്കൂൾ കൂടുതലും ഒട്ടുമിക്ക ദിവസങ്ങളിലും ഓരോ പ്രോഗ്രാമുകളായിയിരിക്കും
ആഹ് ആഹ്..
ആ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ് കൊടുക്കുന്ന ഓരോരോ ഡേകൾ ഉണ്ടാവല്ലോ എന്തിപ്പോ റീഡിങ്ങിന്റെതൊക്കെ ല്ലെർന്നോ ങ്ങനെ ഒരു ദിവസം അപ്പൊ അന്ന് തിന്റെ വച്ച് പ്രോഗ്രാം ആയിരിക്കും ഒട്ട് മിക്ക ദിവസങ്ങളിൽ ഉണ്ടാവും അങ്ങനെ ആഹ് ആഹ് ആഹ്..
അപ്പോൾ ചേച്ചി ശരി എന്നാൽ കേട്ടോ
ആ ഓക്കെ ആ ശരി എന്നാ..
ഓക്കെ..